അഹ്
ഹലോ
ഹലോ
ഹലോ ആഹ് കേൾക്ക്‌ണ്ടോ
കൊറവാ
കേ ഏഹ്
അതെ ഫോണ്ണ്ണ്ട് കേക്ക്‌ന്ന്ണ്ട് പക്ഷെ സൗണ്ട് കൊറവാ
ആഹ് ശെരി അയിന്നലെ എനിക്ക് ഫോണ് വന്നപ്പൊളൊക്കോര് പറയ്ണ്ട്
ആഹ് എന്തേഅവോലെ
വിളിക്കണോലേ ചാടിട്ടൊന്നുല്ല പക്ഷെ എന്തോ ഇവിടെക്കെരു മിസ്റ്റേക്കൊക്ക്തൊക്ക്‌ണ്ട് കൊഴപ്പൊക്കെ പിന്നതേമാതിരി അയ്യെമ്മെ കോളൊന്നും കിട്ട്ണെന്നില്ല
ഏഹ് ചെലപ്പൊ കുട്ടി ചെറിയ കുട്ടികള്ണ്ടോ
ആഹ് ചെറിയ കുട്ടികള്ണ്ട് പക്ഷേ ഓൻ അങ്ങനെ ഫോണ്മെ കളിക്കൊന്നുല്ല ഫോണോന്റെ കയ്യിലങ്ങനെ കൊട്ക്കലില്ല എനിക്ക് മൂന്നാള് അവിടെ രണ്ട് ആഹ് രണ്ട് മോളും ഒരു മോനും
ഏഹ് വല്യകുട്ടികളാ
ആഹ് വലുത് ഒര വല്യത് പ്ലസ് ടു ആഹ് പ്ലസ് ടൂന് പഠിക്കാ രണ്ടാമത്തെ ആറാം ക്ലാസ്സില് ചേർ ത് യു കെ ജില് ആഹ്
വല്ല്യോള് എട്ടില്
ആഹ്
പിന്നെ അത് കഴിഞ്പ്പോ ഒന്നര വെയസ്സായ ഒര് കുട്ടിണ്ട്.
ഏഹ് അഹ് ശെരി അപ്പൊ നല്ലഗ ഇത് ഉണ്ടല്ലോ.
മം പത്ത്പന്ത്രണ്ട് വർഷം കയ്ഞ്ഞട് ഇണ്ടായത. ഉം ഓനാണ് ഒന്നിനും അയക്കൂല ച്ചിംവിളീം ഇട്ട്ട്ടേയ്
ആഹ് ആഹ്
ഇന്നലെന്ന് ഞാൻ ഉച്ചക്കെന്നെ മ്ഹ് ഉച്ചക്കെന്നെ ഞാൻ ഇന്നലെ ഉറക്കിയിട്ടില്ല എന്താ ന്നേരത്തെ രാത്രി എന്ന വേഗം ഒറങ്ങിക്കോട്ടെ വിജാർച്ട്ട് ത് രാത്രി പയ്നൊന്നേ മുക്കാലായിണ് ഒറങ്ങിയപ്പോ
ആഹ് രണ്ട്നേരം ശരിക്കും ഒർക്കില്ലല്ലേ?
രണ്ട്നേരം എന്നും ഒർക്കല്ണ്ട് അയ്ന് ഇന്നലെ പകല് പിന്നെ ഇന്നലെ രാവിലെ എണീറ്റത് പത്തേമുക്കാല് പതിനൊന്നണിക്ക്‌ ആണ്
ആഹ് ശെരി.
അപ്പോ പിന്നെ ഞാനെന്ത്യ്യ്ത് ഇന്നലെ ഇന്നാ ഞങ്ങടെ നാട്ടിൽ എല്ലാരു പറയും അങ്ങനെയാകുമ്പോ ഉച്ചക്കൊർക്കി നോക്കണ്ട. ഇന്നാ. പിന്നെ രാത്രി വേഗം ഒറങ്ങും ഇൻക്കറിയാം അത് ഒറങ്ങൂലാന്ന് ഇൻക്കറിയ.
ഉം ഉം ഒർക്ക് കമ്മിയാണ്ലേ.
ആഹ് അതെന്നെ ഉച്ചക്ക് ഞാന് രണ്ട് മണിക്കാട്ടാൻ തോട്‌ങ്ങീട്ട്
ആഹ്
ഓന് ഒണരാ ഒർങ്ങ മൂന്ന്മണി രണ്ടേ മുക്കാൽ മുക്കാൽമണിക്കൂർ ഒര് മണിക്കൂറാണ് ആട്ട ട്ടി കയിഞ്ഞിട്ടേ ഒറങ്ങുള്ളു
എന്താ പിന്നെ കളിന്റെ സോലായ്ക്കാരം.
ആഹ് ഓനങ്ങനെ അയ്ലെ നടക്ക ഇവടെ നടക്ക അങ്ങനെ കളി ഒറങ്ങാൻ മടി
ആഹ് മാടിയാ
ഓൻ ആദ്യം ഇണ്ടായത് മുതലേ അങ്ങനെ രാത്രി ഒറങ്ങൂല രാ ആഹ് അന്നേ അങ്ങനെ അതിപ്പളും അങ്ങനെ
ഏഹ്
അല്ലെന്നാര ഉച്ചക്ക് ന് ഞാൻ നേരം ഒറങ്ങട്ടെച്ച് പുടിച്ച് വെച്ച് ഒർക്കും. എന്നാലല്ലേ മ്മക്ക് ഇത് രാവിലെ ഞാൻ എണീറ്റാല് രാവിലെ ഈ അഞ്ചര ഇല്ല രാവിലെ ഓന് ഒർങ്ങും രാവിലെ ഒമ്പത് മണി പത്ത് മണിവെരെന്നും ഒർങ്ങും.
ആഹ് ആഹ് ആഹ്
എല്ലാരും പറയും രാവിലെ എണിയിപ്പിച്ച് ചേലാക്കണം കുട്ടിയാള് എണീറ്റ് കയിഞ്ഞ പിന്നെന്താ ഓ ഒറക്കത്ത്ന്ന് എടുക്കാൻ പാടില്ല ഓൻ പറയും.
ആഹ് ഉം അല്ല അത് കൊർച്ചഴിഞ്ഞാലൊക്കണ്ട് ശെരിയായ്ക്കോളും.
ആഹ് ഇതേന്തേച്ചാ ഒർക്ക് ശെരിയാവെയ്ട്ടേ തലവേദവാന കാരണം രാവിലെ ഒർങ്ങൂല. രാവിലെ പിന്നെ ഞാനീ അഞ്ചർക്ക് ഓക്ക് ആറ്മണിക്ക മദ്രസ് ഓളിപ്പോ പോയി കൊർ കോറച്ച് നേരം ആയി പോയിട്ട് അപ്പോ ഓളെ എണീക്കാൻ വാ വിളികും അപ്പൊ പിന്നെ അത് കഴിഞ്ഞ ഓക്ക്‌ സ് കൂൾക്ക് ചോറ്ണ്ടോണം അപ്പൊ അത് കറി ഉപ്പേരി ആയിക്കൂടെ ഞങ്ങക്കുള്ളത് ഉണ്ടാക്കും അപ്പോ ഓന് എണീക്കുമ്പോത്തിന് പണികയും. കണ്ടേ അപ്പൊ. പിന്നെ ആഹ് സമയത്ത് ഒർക്കില്ല പിന്നെ ഉച്ചക്കായാലും ഓന് ഒർങ്ങി റ്റാണ് ഞാന് ഓരോന്നിന്റെ പണികൾ ചെയ്യല് അപ്പോ ആപ്പള് ആഹ് ഞമ്മക്ക് ഒറ- കില്ല അപ്പൊ പിന്നെ രാത്രി എത്ര മദ്രസാ പോവല് അറിയോ ഞാന് രാവിലെ ആറണിക്കൊക്കെ ചെൽപ്പോ ഉണരും അറിയാതെ
ആഹ് ആഹ് ആഹ് എന്താപ്പോ ചെയ്യ്ണ് കുട്ടിയാള് ഞമ്മള് വിചാരിച്ചമാതിരില്ലാഞ്ഞാല് അഹ് കൊർച്ച് കഴിഞ്ഞാലെന്താച്ചാൽ ശെരിയാവും കുട്ടി ചെറിയമക്കളല്ലേ ഇപ്പൊം
ഉം ശെനിംഞായറൊക്കെ പിന്നെഞാ ഓള് മദ്രസ്ക്ക്പോയിട്ട് ഞാനാണ് കട്ന്നൊർങ്ങീട്ട് പിന്നെഎട്ടണിഎട്ടരാമ്പോ നിസ് നിസ്കാരോം ഓളെ ഓലെയ്റ്റാണ്ട് കെടന്നൊർങ്ങും. എട്ടുമണി എട്ടരക്കൊക്കെ ഞാൻ പിന്നെ എണീകൊള്ളു ശെനീംഞായറും പിന്നെ ചോറ് മോള് ഇവിടെ ഇണ്ടാവും ചെയ്യും പിന്നെ ചോറൊന്നും വാ
ആഹ് ചോറിന്റെ ആവശ്യം വേണ്ട ശരിയാ
ഏഹ്
ചോറിന്റെ ആവശ്യം വാണ്ടാറിയ
ആ ഓള്ണ്ടകുമ്പോ പിന്നെ ഓള് കുട്ടിനെ പിടിച്ചാ ആക്കംപോലെ ചോറൊക്കെ വെച്ചാ മതിയല്ലോ
എപ്പളാ പോകലോള് എപ്പളാ പോല്
ഓക്ക് ക്ലാസ്സാറ്മണിക്ക് എ സ്കൂൾ ഒമ്പതരക്ക് ബസ്സെരും
ആ ഒമ്പതേർക്കെ ആ ഇത് സ്കൂൾ ബസ്സായിട്ട് അങ്ങനെ പോവലേക്കാരല്ലേ
സ്കൂൾ ബസ്സ്‌പ്പോൽപ്പിച്ചതാ മറ്റേ ലൈൻ ബസ് തെയ്നൂ അങ്ങനെ ബുദ്ധിമുട്ടാണ് അപ്പൊ വേറൊരു സ്കൂളിലായിനു ഇപ്പൊ വേറേണ് ഇപ്പ ടൗണിലാണ്
ആഹ്
ആഹ് ഞങ്ങങ്ങളവുടെ പിന്നെ എന്താ പറയാ അവിടെ ഏഴു വരേഒള്ളൂ
അഎ സ്കൂൾ ബസ്സിലായാ എന്താ അറിയോ ആഹ് ആഹ് ആഹ് സ്കൂൾ ബസ്സിലായാല് നല്ല സു സുഖാണേയ് ഈ കുട്ട്യാളാ നേര്ത്ത് എന്തായാലും കേറി പോവാ ബസ്സ് വരുന്ന നേര്ത്തെന്തായാലും തിരിച്ചെത്തുംന്നുള്ളൊരു സമാധാനം നമുക്ക്ണ്ടല്ലോ
ഞാൻ പിന്നെ പറഞ്ഞതാ അങ്ങനെ സ്കൂൾ ബസ്സിലാക്കാ അങ്ങനെ പിന്നെ മൂപ്പര് ഇവിടെ ബടെ ടൗണിലെന്നേണ് ലേബാവോണ്ട് പിന്നെ അങ്ങനെ കൊറേ കൊണ്ടാകും കണ്ട്രരും അങ്ങനയ്ക്കാണ്ടാണ് ഇതുവരെ തായത് ത് പിന്നെഞ്ഞി ഞാൻ പറഞ്ഞു ഇഞ്ഞി ഇപ്പോ സ്കൂൾ ബസ്സിലക്കാർഞ്ഞിക്കാണ്ട് അങ്ങനെ ആക്കി
ആഹ് ആ അതാണ് ലൈം ബസ്സാകുമ്പോ നമ്മളിങ്ങനെ ആ ടൈമ്ങ്ങനെ കാത്തു നിക്കണേ
ആഹ്
എത്താനായോ എത്താനായോന്നുള്ളെ അവിടെ എങ്ങനെ പിന്നെ ബസ്സെറങ്ങീട്ട് കൊറേ നടക്കാനൊക്കണ്ടോ
തറവാട്ടിലുണ്ട് ഞങ്ങള്പ്പവടെ ടൗണിലാണ്
ഏഹ് അയ്ശരി സ്വന്തം വീടെടുത്ത് പോന്നാ
അല്ല ഞങ്ങളിവിടെ ഫ് ഫ്ളാറ്റിലാ
ആഹ് കൊഴപല്ല ആഹ് അപ്പോ അവിടുന്ന് കൊർച്ച് പോരാണ്ട് ബസ്സ് എറങ്ങിയിട്ട് കൊർച്ച് പോരാണ്ടോ
അവിടെ സ്കൂളിലേയ്ന്നു ഇപ്രാവശ്യാണ് ഇവിടെ ടൗണിക്കാക്കിയത് മദ്രസ അവിടേണ് അവിടുക്ക് രാവിലെപ്പൊ കൊണ്ടാക്കിയിറ്റ് പിന്നെ
ആഹ് അത്ശരി അപ് പ്പൊ കൊർച്ചൊര്ത്ണ്ടല്ലോപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ ഇവിടെ മ ആഹ് ഇവിടെ മദ്രസൊന്നും ഇല്ലേക്കുല്ലേ
ഇവിടെ അങ്ങനാണ്ട് നമ്മക്ക് അങ്ങനെ അറിയില്ല വിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നൊക്കെ ഒരുമിച്ച് പോണല്ലേ ഓള് മദ്രസില് ഒമ്പതിലാണ് ഞ്ഞിപ്പൊ ഒരു കൊല്ലം കൂടില്ലേ ഒള്ളു ഈകൊല്ലം അടുത്ത കൊല്ലം കൂടി
ആഹ് ആഹ് പത്ത് വരേള്ളൂ അവിടെ
പത്ത് വരള്ളൂ ഞങ്ങളവിടെ എങ്ങനെ അറിയൊ മദ്രസാ അപ്പൊ ഞമ്മളവിടെയൊക്കെ രാ ത്രിണ്ട് മദ്രസ ഇവിടെ രാത്രില്ല ആറ് മണി ടു ഏഴര വരെ ഒരു ബാച്ച് പിന്നെ ഏഴര റ്റു ഒമ്പത് മണി ഒമ്പതേക്കാല് ഒര ഒരു ബാച്ചിന്
ആഹ് ഇവിടിം അങ്ങനെന്നെ രാവിലത്തെ സുബഹിത്തെ കുട്ട്യാള് ആ പിന്നെ എട്ടു ഒമ്പും രാത്രിണ്ട് എട്ടു ഒമ്പും പത്ത് ത്തും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ രാവിലെ സുബയ്ക്ക്. പിന്നെ ഏഴ് മണിക്ക് ഒന്നും രണ്ടും മൂന്നും നാലും
അ വ്ടെ രാത്രി മദ്രസല്ല, എവ്ടെ രാത്രി മദ്രസേ ഇല്ല
ഏ അങ്ങനെല്ല രാവിലണ്ട് ലേ? രാവിലെ എല്ലാര്ക്കും...
ആറ് മണി ടു അ് ഏഴര വരെ ഒരു ബാച്ച്.
ആഹ് ആഹ് ആഹ്
പിന്നെ... ബാക്കി ഏഴര ടു ഒമ്പതേക്കാല് വരെ ഒ ബാച്ചും ഉണ്ട്, രാത്രി മദ്രസ അത് സുഖാണ് ഒരു വിധം. കുട്ട്യാക്ക് സ്കൂൾത്തൊക്കെ പഠിക്കാനും തിനൊക്കെ.
അയാൾണ്ട്, ഇപ്പൊ ഇവിട്ത്തന്നെ, ഇവിട്ത്തെ രണ്ടാമത്തോക്ക് ഒന്നും നോക്കാൻ നേരല്യ.
ഇതെന്താച്ചാ, ഈ രാവിലെ ആവോണ്ട് നമ്മക്ക് കുറേ ഉപകാര. കാരണന്താച്ചാ, കുട്ട്യള, നിസ്കാരം പോവൂലാ. നേര്ത്തെ എണീക്കും.
ആഹ്
അയിക്കൂടൻ കുളിയൊക്കെ കഴിഞ്ഞാണ്ടേ വട്ന്ന് പോവുള്ളൂ, ഇവിടെ കുളിക്കയ്ഞ്ഞാ സ്കൂൾക്കൊ മദ്രസ്ക്കോവാനയക്കൂല.
ഏ, ഇവിടെ മോളും അങ്ങനെന്നെ, ഒക്കെ കഴിഞ്ഞിട്ടാന്നറിം പോവല്, ന്നാപിന്നെ വന്നാല്... നല്ല സുഖാ, മാറ്റ്യാണ്ടണ്ട് പോയാ മത്യല്ലോ.
ആഹ് അഹ് ബടെ ഏ പിന്നെ തറവാട്ട് പോയിട്ട് അവിട്ന്ന്.. എട്ടേക്കാലിന് ലൈൻ ബസ്സ് ണ്ട്, അയ്ന് വരും. പിന്നെ അപ്പ പിന്നെ... അൗ ചെൽപ്പൗട്ന്ന് ചായട്ച്ച് വരും.
ഏആഹ് ശരി, എത്ര വർഷായി ങ്ങള് ങ്ങട്ട് പോന്നിട്ട്?
അഞ്ചൊക്കേക്കും നാലോ അഞ്ചൊ
ആ... ആഹ് അ, ആ അപ്പൊ മോനൊക്കെ ഇവിടെ വന്നാരേണ് ല്ലേ?
ആഹ്,
ആഹ്
മോൻ വന്ന്ണ്. അപ്പൊന്ന് നാല് മണിക്ക് എണീറ്റ്ണ് ഞാനിന്ന്. താദിന് ചെലവാണ്.
ചെലവാണ്.
വാട്ടിലാപ്പ ഞാന് മ്മാക്ക് പത്തിരി പര്ത്തി കൊടുത്തയക്കാൻ വാണ്ടി.
ആഹ്, ഔടാരുല്യ അപ്പൊ? ഏ, എളച്ചി. ആഹ് ആഹ്, ആ ശരി.
ക ഇഞ്ഞിപ്പോ കൊർച്ചയ്ഞ്ഞാ പോണം. ഓളസ്കൂൾല് പോയിട്ട് പോവും ഞാൻ.
ആഹ് ആഹ് എത്രാളാ? എത്ര ഉസ്താദ്മാര്ണ്ട് ചെലവിന്?
ഒരാളൊള്ളൂ. പക്ഷെ, ഒരാളായാലും ഒക്കെ കൺക്കന്നേണല്ലോ?
ക്ക് കെത്യേടേക്കാരം ഉം മാർക്കൊ
ആഹ് ആഹ്, ഇന്നലെ വരോയ്ച്ചിന്നപ്പൊ പിന്നെ ഞാനനിയത്തിന്റെ വീട്ടിലൊ ക്കൊ പോയപ്പോ പിന്നെ പോയീല. അപ്പഞാൻ രാവിലെ പത്തിരി പെരത്തി കൊടു ത്തേക്ക. കറി മ്മടെണ്ടാക്ക അപ്പ ഞാൻ കയ്ഞ്ഞ ആഴ്ച... കയ്ഞ്ഞ വ്യാഴാഴ്ച്ചന്ന പറഞ്ഞീനെ ല്ല വ്യാഴാഴ്ചല്ല, ശനിയാഴ്ച. അന്ന് പിന്നെ വേറൗടോ... ഏൽപ്പിച്ചുഅർനാണ്ട്.
ആഹ് ആഹ് അഹ്സ ഓ മദ്രസിലെ ഉസ്താദ്... അതോ? പള്ളി പള്ളിക്കലസ്ഥതാണ്. ആആഹ് ആഹ്.
മദ്രസ്തെ
മദർസിലെ പള്ളി, അല്ല മദർസത്തെ ഉസ്താദ് മാണെങ്കില് ബ്ടെ നിക്കണേക്കാരല്ലേ? പള്ളിക്ക നി ക്ക്ണേക്കാരല്ലേ?
ആഹ്, പള്ളിക്ക നിക്കണ. പിന്നെ മഹല്ല്ത്തെ അങ്ങനെ ചെലവുണ്ടാവും, അഞ്ചാറ് നാല് ഉസ്താദ്മാർക്, അതായിട്ടില്ല, അത് പറഞ്ഞീന്ന് അന്ന് ഉമ്മാന്റെ കണ്ണിനോ പക്ഷെ ഇവിടെ ഞങ്ങള എടുത്ത് ഒന്നര മാസം രണ്ട് മാസത്തോളം
ഏഹ് ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ അന്നും കയ്യുല്ല നടുവിന് കൊടുത്തില്ല അവനിക്ക് കാലിന് ഇങ്ങനെ സുഖല്ലായ്യഞ്ഞ് അങ്ങനെ ഉമ്മാടെ ഇതേ ടൈംമില് ഞാൻ വീണ് കണ്ട കാലിന് ഇങ്ങനെ ഒ ബ്രഷ് ഒക്കെ വേണന്നാണ് വീണ് ഞാൻ ബാത്റൂമിൽ വീണത എന്റെ വീട്ടീന്ന് നിന്ന് ബാത്റൂമിന്ന് കെറിയപ്പോ ചവട്ടി വഴി കേണ്ടം
ഏഹ്
അപ്പൊ മുട്ടിന്റെ ഉള്ള് ചെറിയെ പൊട്ട് ലും ഇണ്ട് അതേതായി ഉം അ അതൊന്നു ചെയ്യ്തിട്ടില്ല ഓപ്പറേഷ വേണോക്കെ പറഞ്ഞു പിന്നെ ചെലൊലക്കേ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യ്താൽ പിന്നെ മു തീര് മടങ്ങൂലന്നൊക്കെ പറഞ്ഞാണ്ടേ
അതൊക്കെ വെറുതെ ല്ലേ അങ്ങനെയൊക്കെ ഉണ്ടോ ഇവിടപ്പ ഞമ്മടെ അവിടെ എടുത്തൊരു പെണ്ണ് അങ്ങനെ പോഴിഞ്ഞ് ആടിയിട്ട് അത്തിന്റെ കാല ഒക്കെ പൂട്ടിപ്പോവൻ മൊത്തത്ത് ഓപ്ഷൻ ഇത് തന്നെ
എവിടെ
ഇപ്പൊ അഞ്ചാറ് മാസ അത് കാല് മൊത്തം തൊടെന്റെ അവിടുന്ന് നന്നായിട്ട് നന്നായിട്ട് പൊ തീർന്നന്ന് പറഞ്ഞു എല്ല് ഒക്കെ ഉം
മോന് ഒന്നണ് ആഹ്
ഏഹ് ശരി ആന്നാ ക്കോട്ടെ എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കണ്ട് ആഹ് ആഹ് ഫ്രീ ആയിട്ട് വിളിക്കാം ആഹ്